ആഹ് കേൾക്കുന്ന്ണ്ടോ?
ആഹ് കേൾക്കാം പറഞ്ഞോളൂ.
ആഹ്, ഏഹ് പണിയൊക്കെ കയിഞ്ഞിങ്ങനെ കുത്ത്
പണി കഴിഞ്ഞു. ആഹ് അടുക്കളിലെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ, ഇനി അലക്കാനും കുളിക്കണം.
ആഹ്, ആഹ്, ആഹ്, ആഹ് ആഹ് ഇൻകതന്നൊള്ളൂ ഹ്മ്മ്, പിന്നെ മക്കളൊക്കെ സ്കൂള് പോയിണ്ടാവൂലേ
ആഹ് ഒരു മോനുണ്ട് അവൻ സ്കൂള് പോയി. ഹ്മ്മ് പിന്നെ ഫുഡൊക്കെ കൊണ്ടോണം
ആഹ്. ഓഹ്, ഫുഡ് ആഹ് ഫുഡ് ഏഹ് ഏഹ്, മോൾക്ക് ഫുഡ് കൊണ്ടോണം, ഓൽക്ക് ഫുഡ് അവിടെ വേണം. എന്തേനി പത്തണിക്ക്ള്ള ഫുഡ് വാണ്ട അത് പിന്നെ എന്തെങ്കിലും ച ചായേ ആഹ് ചായ പഴോ ഹ്മ്മ്, മുട അങ്ങനെ കാടമുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവും. ഒരു ബിസ്കറ്റ് അങ്ങനത്തൊന്നും കൊടുക്കേല്ല. ആഹ് ആഹാ, ചായന്റെ കൂടെ കാടമുട്ട അങ്ങനെന്തെങ്കിലൊക്കെണ്ടാവു മുത്താറി, മുത്താറി പായസോ മുത്താറി കാച്ചതോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഇണ്ടാവും ഹ്മ്മ്. ബിസ്കറ്റ് കൊടുക്കരുത് ന്ന് പറയ്ണ്ട്. അവുടിം കൊടുക്കരുത് ഈ കഫക്കെട്ട് കാര്. ആഹ് കഫക്കെട്ട് കാര്യങ്ങളൊ
ആഹ് അതെ അതെ ബിസ്ക്കറ്റ് കഴിച്ചക്ക കഫ കെട്ട് വേഗം വരും പിന്നെ അതില് നല്ല മറ്റേ ഈ കൊഴുപ്പ് ഒക്കെ അടങ്ങിട്ടുണ്ടല്ലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ല ഹലോ ഹലോ